ഹലോ ഹലോ കേക്ക്ന്ന്ണ്ടോ? ഉം ആഹ് കേക്ക്ണ്ട്. ആഹ് എല്ലാ ദിവസവും ഈ സമയൊക്കാവോ ഒറങ്ങാൻ?
ഓ എല്ലാ ദിവസവും ഈ സമയാവും.
ഓ എല്ലാദിവസവും ഈ സമയാവും. ആഹ് ആണോ എന്ത് ചെയ്യപ്പൊ?
ഇവ്ടെങ്ങനെ ഇത് നോണ്ടി കെടക്കും.
ഫോണും തൊണ്ടിട്ടാ?
ഉം
ഉം ഈ മോന്ണ്ടന്ന് പറഞ്ഞില്ലേ?
ആഹ്
ഏത് ക്ലാസിലാ പഠിക്ക്ന്നെ? അഞ്ചാം ക്ലാസ്സി. ആഹ് ആഹ്. പഠിക്കാനൊക്കെ മിട്‌ക്കനാണോ?
ആ. കൊഴപ്പല്ല ആവറേജ്.
ഉംഹ്. ചേച്ചി എന്താ പഠിച്ചേ?
ഞാന് ഡിഗ്രി. അത് കഴ്ഞ്ട്ട് ഡിപ്ലോമ ചെയ്തു ഈ ഇതിന്റെ സ്റ്റനോട്.
എസ്തനോ എന്ന് പറഞാ?
ഈ സെക്രട്ട്രിയേറ്റ് പ്രാക്ടീസ്.
ഓക്കേ ഓക്കേ. ഡിഗ്രി എന്തിലാ എടുത്തേ?
അത് ബി എ ഹിന്ദി ആര്ന്നു.
ബി എ ഹിന്ദി.
ഉം. പിന്നെന്താന്ന് വെച്ചാ അപ്പോ അങ്ങനല്ല നമ്മളന്ന് നമുക്കൊക്കെ കോമേഴ്സ് ആയിരുന്നു. പിന്നെ അതിനുള്ളഒരു കി സീറ്റ് കിട്ടില്ല ഗവൺമെന്റ് കോളേജ് അപ്പം കിട്ടിയതിൽ കയറി. ന്ന് മാത്രം. പക്ഷെ പഠിച്ചതൊന്ന് ചെയ്യുന്നതൊന്ന്. ഇപ്പോൾ അക്കൗണ്ട്സ് സംബന്ധമായ വർക്കാണ് ചെയ്യുന്നത്.
ഉം. പക്ഷെ ന്നാലും ഹിന്ദി പഠിച്ചതൊണ്ട് അറിയുണ്ടാവില്ലേ?
ആ നമ്മളി കടയിലൊക്കെ ഇ കസ്റ്റമർ വന്നാലൊക്കെ ഡീൽ ചെയ്യണുണ്ടല്ലോ. ക്ഷ നമുക്കൊരാ ആഗ്രഹങ്ങൾണ്ടാവല്ലോ മനസ് ഇക്ക്
ആഹ
നമുക്ക് അതൊന്നുംല്ല പിന്നെ ഇത് ഞാന് ശേഷം പോയി ടാലിയൊക്കെ പഠിച് പക്ഷേ അങ്ങനെയാണ് ഇപ്പോ ഈ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നത്
ഉം അപ്പൊ എന്തായിരുന്നു ആഗ്രഹം?
കടേല് പോകും ഉം ആ കടേല് കൊഴ അല്ലാ പഠിക്കാൻ ഇപ്പ ഇതായിരുന്നു എന്താ പറയാ പിന്നെയും പഠിക്കണംന്നൊക്കെ ആയിരുന്നു ആ ഡിപ്ലോമയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വേറെ കോഴ്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ പോയി അതിന് പക്ഷേ അന്ന് സാമ്പത്തികമായിട്ടും നമ്മള് പിന്നില്ക്കായിരുന്നു
ഓ
അങ്ങനെ ഉം അത്കയിഞ് അന്ന് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ്
ആ ഹാ അനിയത്തി ആ
ആ അവള് കല്യാണം കഴിഞ്ഞു അപ്പോൾ വല്യയൊരു ഫാമിലി വല്യ സാമ്പത്തികള്ളവല്ലായിരുന്നു അപ്പോ അതിൻ്റെഒക്കെ ഒരു ബുദ്ധിമുട്ട് അച്ഛനും കാര്യായി ചെറിയ ജോലിയായിരുന്നു കൃഷി കാര്യങ്ങളൊക്കെ അപ്പ പിന്നെ നമ്മൾ അന്നത്തെ അവസ്ഥയിലത് നോക്കില്ല എന്തേലും കുട്ടീത് പഠിക്കാ എന്നുള്ളതിൽ അങ്ങനെയൊരുന്നു നന്നൊക്കെ
ഉം
പിന്നെ കുഴപ്പില്ല ഇപ്പ നമ്മള് നമ്മളായിട്ട് പോയി പഠിച്ചിട്ടൊരു ജോലി സെറ്റ് ചെയ്തതാണിത് ഉം ആരടെംഇതില്ലല്ലാ ഒറ്റക്ക്
അതെ ഒന്നും ഇല്യാണ്ട് വീട്ടിലിരിക്കണില്ലല്ലോ പററ്ണ പോലെ ജോലിചെയ്തലോ
നമ്മൾ ഞാൻ പോകുന്നത് കൊണ്ട തന്നെയാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്
ആ ഉം അനിയത്തി എന്താ പഠിച്ചേ
അവള് ഡിഗ്രിക്കേ പോയിട്ടുളളൂ ജനസേവന കേന്ദ്രം നടത്തുപ്പോ
ആഎന്ന് വച്ചാ
ഉം അക്ഷയ കേന്ദ്രം അങ്ങനെ പറഞ്ഞാ അറിയോ ആ സ്വന്തായിട്ട് അത് നടത്ത
അങ്ങനെ ഉം ഉം
ഒന്ന് രാത്രി എന്താ ഭക്ഷണം?
ഇന്ന് രാത്രി ചോറും ചമ്മന്തിയും കോവയ്ക്ക പൊരിച്ചതും ഇന്ന് ഞാനാണ്ടാക്കി ഇന്ന് ഞാനാ രാത്രി അവള് ഉച്ചക്ക് ണ്ടാക്കി
ആ
ഉം ഇന്ന്
ഓപ്പൊ ഒരു ദിവസം രണ്ടു നേരത്തില് ഒരാൾ ഒരുന്നേരം ഒരാൾ ഒരുന്നേരം അങ്ങനെല്ലേ
അങ്ങനെ അതെ
അല്ലാണ്ട് കണ്ടിന്യൂസ് ആവുബോ ഒരാഴ്ച ഒരാൾ ഒരാഴ്ച ഒരാൾ അങ്ങനെ പറ്റുമോ ക്ഷീണിക്കുല്ലോലേ
ആ എന്ന് വെച്ചാ ഒരാഴ്ച ഉച്ചയ്ക്ക് ഡെയിലി ഒരാള് രാത്രി മറ്റേ ആള് പിന്നെ അടുത്ത ആഴ്ച അപ്പോ ഈ ആഴ്ച ഞാൻ രാത്രിയാണെന്നുണ്ടെങ്കിൽ അടുത്താഴ്ച ഞാൻ ഉച്ചയ്ക്കാക്കും
ഈ ഇതൊക്കെ ഈ ചാർട്ടോക്കെകാരാണ് ഇണ്ടാക്കിയത്
അത് ഞങ്ങളന്നെ അങ്ങനെ പറഞ്ഞ് തായി ക്ക്യതാ ഉം രാവിലപൊ രാവിലെ ആഹ് രാവിലെ ഞാനൊന്നും കഴിക്കാറില്ല അവള് വെർതെ ഒര് കട്ടൻ ചായണ്ടാക്കീട്ട്
ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴി
ഉം
ഞാൻ ഇല്ല ഇല്ലില്ല എനിക്ക് രാവിലെ കഴിച്ച വെശക്കും ഇപ്പ കഴിച്ചില്ലെങ്കിലു പ്രശ്ന ഇല്ല
ഓഹ് എങ്ങനേണ് ചായ പോലും
ചായ പോലും വെള്ളം കുടിക്കും അത്രെ ഉള്ളൂ
ചായ കുടിക്കില്ല
ഉംഹ് എൻക് ചായ ഇഷ്ടല്ല
ഓഹ് എൻ്റെമ്മേ ഉച്ചക്കും രാത്രിം മാത്രം കഴിച്ച എങ്ങനെ ജീവിക്ക്ന്നെ
അത് പിന്നെ ശീലായി ഞാന് പ്ലസ് ട്ടു കഴിഞ്ഞപ്പം ഇവടെ ഞാൻ പറ്ഞ്ഞില്ലെ പാലേല് പോയിര്ന്നൂന്ന്
മം
പ്പ അവടെ പോയപ്പൊ തൊട്ട് രാവിൽത്തെ കഴിപ്പ് പോയത അത് കഴിഞ്ഞ് പിന്നെ വീ ട്ടിക്ക് തിരിച്ച് വന്നപ്പഴാണെങ്കിലും എന്താ എനിക്ക് കൊറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവിടുന്ന് അപ്പം അതിൻ്റെ പേരില അങ്ങനെ ഒര് ഒന്നിനൊ ഒര് താല്പര്യ ഇല്ലാണ്ട് അങ്ങനെയെരുന്നു
മം
അപ്പ അവടെ പിന്നി കഴിച്ചിര്ന്നൊന്നുല്ല പിന്നെ അത് കഴിഞ്ഞ് ഇവടെ കോളേജിൽ വന്നു അവടെ വന്നപ്പഴാണെങ്കിൽ ആദ്യ ഹോസ്റ്റൽലാ നിന്നെ അപ്പയ് ഇവിട് ത്തെ തമിഴ്നാട്ട്ലെ ഭക്ഷണം കൂടെ ആവുമ്പൊ എനിക്ക് തീരെ പറ്റിണ്ടാര്ന്നില
മം ഓ എന്നാലും രാവിൽത്തെ ഭക്ഷണം നമ്മള് നമ്മളെ മൈൻഡിനെ ക്കെ ഉം വേണ്ടതാണത്
അതാണ് എല്ലാരും പറയും പക്ഷെ പിന്നെ ഞാൻ വിചാരിക്കും ഈ ഇന്റർമീറ്റേൺ ഫാസ്റ്റിംങ് ഒക്കെ എട്ക്കില്ലേ അപ്പോ വെറും പാലും ഉം കുടിച്ചാലെ എൻക് ശർദിക്കാ വരും ഒക്കൊ ഓരോ പ്രശ്നങ്ങള ബൂസ്റ്റ് കൊഴപ്പല്ല ബൂസ്റ്റ് ഇഷ്ട്ട
ന്നാ പിന്നെ അങ്ങനെന്തേലും വേടിച്ച് വച്ച്ട്ട് കുടിച്ച്ട്ട് പോ
ഉം അതെ അൽ അമ്മ പറയും എപ്പഴും ഒര് മുട്ട എങ്ങാനും പുഴുങ്ങീട്ടൊ അല്ലെങ്കി ജസ്റ്റ് ഇങ്ങനെ
അതെന്നെ ഒര് ഗ്ലാസ് പാലും ഒര് ഗ്ലാസ് പാല് അതിഞി പാലായ്ട്ട് കുടിക്കാ പറ്റില്ലെങ്കി ഹോർലിക്സൊ ബൂസ്റ്റൊ ഇടുക എന്ന്ട്ട് ഒര് മുട്ടെ വേവിച്ച് കയി ചോവ അപ്പൊ ഒരു ഉം നല്ല പോഷകാഹാര ആയിലെ അത് വല്ല്യ പണീല്ല
ഇല്ല്യ
ഉം ന്ന അങ്ങന ചെയ്യ് എന്താ അറിയോ രാവിൽത്തെ നമ്മടെ തലക്ക് തലച്ചോറ് പ്രവർത്തിക്കാനുള്ളൊരു ഈ പറയുന്ന ഞാനും ഏഹ് എന്ത എനിക്ക് സമയക്കൊറവോണ്ട് എനിക്ക് കഴിക്കാണ്ടച്ചിട്ടല്ല സമയക്കൊറവോണ്ട് മിക്ക ദിവസ അങ്ങനൊക്കെ ഓടലുണ്ട് അപ്പ പിന്നെ വേണ്ടഞിട്ടല്ല സമയത്തിന്റെ ഇത് കൊണ്ട്
ഉം കൊറേ ദൂരെയാണൊ ജോലി ചെയ്യ്ന്ന സ്ഥലം?
ആഹ് ഒര് അരമണിക്കൂറ്
ആഹ് അപ്പൊ എങ്ങനെ പോവാ?
വണ്ടിയ്ണ്ട്
ആഹാ ഓക്കേ ഓക്കേ അപ്പൊ പിന്നെ അത്ര കൊഴപ്പില്ലല്ലോ അല്ലേ ബസ്സൊക്കെ പിടിച്ച് പോവാണെങ്കില് മെനക്കെടല്ലേ ആഹ് ഉം
എട്ട് മണിയൊക്ക ആവുഏ
ആഹ്
അപ്പൊ അതിന്റെ പ്രശ്നം കൊണ്ട അല്ലാതെ വേറെള്ളെ അഞ്ചു മിനിറ്റൂടി മഴ പെയ്താ പറയ്ണ്ട് ആഹ് അമ്മേണ് അമ്മേണ് അമ്മേണ് ആഹ് അ ഇപ്പൊ രാവിലെ അഞ്ച് മിനിറ്റും കൂടി അഞ്ച് മിനിറ്റും കൂടി തോന്നും എനിക്ക്
രാത്രി ഇപ്പൊ എത്ര വൈകിയാലും കൊയപ്പല്ല ആഹ് ആഹ് ഞാനും അങ്ങനെന്നെയാ
രാവിലെ മഴയും കൂടി ഇണ്ടെങ്കി പിന്നെ സമാധാനായി
ഇയോ മൂടി പൊതച്ച് കിടന്ന് ഒറങ്ങാൻ തോന്നും
ആഹ് ഞാനില്ലേ രാവിലെ ഭക്ഷണം കഴിച്ചാണ്ട് വേണമെങ്കിൽ പന്ത്രണ്ട് മണി വരെ ഉറങ്ങും ആരും വിളിച്ചില്ലെങ്കിൽ
ഞാനും വീട്ടി ചെന്ന അങ്ങനെയാ
ഉം
ഇല്ലെങ്കി ഇവിടെ ലീവുള്ള ദിവസൊക്ക കിട്ടിക്കഴിഞ്ഞാൽ
ആഹ് ഞായറാഴ്ച അങ്ങനെ എണീക്കൂ പതിനൊന്ന് മണിക്ക് ഭയങ്കര ഇഷ്ട ഇക്ക് എന്നെച്ച ഈ സമയൊത്തൊന്നും ഉറങ്ങ്ണൂല്ല
ആഹ് അതെ
അങ്ങനെ എങ്ങനെ ആയിന്നാ ഇൻക്കറിയാത്തത് ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായത്തില് ഏ പഠിക്ക്ണ സമയത്തൊന്നും ഇങ്ങനെയായിരുന്നില്ല ഒമ്പത് മണിക്ക് ഉറങ്ങുവായിരുന്നു ന്നിട്ട് രാവിലെ ഏഴരയ്ക്ക് എണീക്കുവായിരുന്നു ആ അങ്ങനെ കറക്റ്റ് എട്ട് മണിക്കൂർ ഉറക്കം കിട്ടും ഇപ്പളാണീ ജോലിക്ക് ഇറങ്ങിയ ശേഷണ് ഇങ്ങനെയായത് ഞാൻ തന്നെ ആലോചിക്കും ഇതെപ്പഴാ ഇങ്ങനെയായി പന്ത്രണ്ടര ഒരു മണിക്ക് കിട ക്കാ, രാവിലെ എട്ടരയ്ക്ക് നീക്കാ
രാത്രി അടച്ചിട്ടോട്ടെ വെരൊള്ളൂ രാവിലെ ഒമ്പതെമുക്കാലിന് പോയാൽ പത്തുമണി പത്തേ പത്തിന്റെ ഉള്ളിൽ അവിടെ എത്തും കടയില് പിന്നെ ആഹ് കട അടച്ചിട്ട് രാത്രി എട്ട് മണിക്കേ വരൂ
ഉം ഓ ഇപ്പൊ പന്ത്രണ്ട് ഏ പ പത്ത് മണിക്കൂറ് ല്ലേ
ഉം ഉം ആഹ് അങ്ങനെ ടൈം ഉണ്ടായിട്ടല്ല അവര് രാവിലെ നമ്മളെ കൊറച്ച് സമയം അനുവദിക്ക്ണതല്ലേ അപ്പൊ ഞാൻ പിന്നെ ഷോപ്പ് എട്ട് മണി വരേ ഒള്ളൂ
ഓ
ആഹ് അപ്പൊ പിന്നെ അടച്ചിട്ട് പിന്നെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുവല്ലേ അപ്പൊ ഫുള്ള് ക്ലോസ് ചെയ്ത് വന്ന നല്ലെ അല്ലേ അല്ല പിന്നെ പിറ്റേ ദിവസം നമ്മള് പോന്ന ശേഷം ഉള്ളത് ഇണ്ടാവും അപ്പം അങ്ങനെ ആക്കിയതാ കുഴപ്പൊന്നുല്ല നല്ല ഇതെന്നെണ് അവിടെ ഉം എന്റെ ഇഷ്ടത്തിനെന്നെ ഞാൻ എല്ലാം ചെയ്യ്ന്നെ എന്റേതായ രീതിക്കെന്നെ എല്ലാം ചെയ്യ്ന്നേ
ആഹ് സ്വന്തം കടയാണോ
അല്ല മുതലാളി വരും എപ്പളേലും വരും ഇന്നാലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നെണ്
ആഹ് അപ്പം എത്ര വർഷായി അവിടെ കേറിയിട്ട്
മൂന്ന് വർഷം
ആഹ് ഓക്കേ ഓക്കെ അപ്പൊ അതിന്റെ മുന്നേ എന്തേ ജോലി ചെ
അയിന്റെ മുന്നേ വേറൊരു മുതലാളിടെ കൂടെ ആറു വർഷം ഉണ്ടായിരുന്നു പിന്നെ അവര് എറണ അവര് വേറെ ഒരു സ് സ്ഥലതത്ത്ക്ക് പോയപ്പോൾ ആഹ് അങ്ങനെ മാറ്റിട്ടുണ്ടായിരുന്നു
അതും ഈ ഇതുപോലത്തെ കട തന്നെയായിരുന്നോ
ആഹ് അവിടെ അക്കൗണ്ട്സിൽ തന്നെ
അവിടിം അകൗണ്ടിസിൽ തെന്നെ, ഉം ഉം അപ്പം കുറെ പൈസൊക്കെ ഇങ്ങനെ ടെൻഷനാവില്ലേ
ഉം ഇല്ല ഇപ്പ ശീലായി ഇല്ല ഇല്ല ഞാന് ഇരുപത് വയസ് മുതൽ തുടങ്ങിയതാ
ഓ ഓ ഹോ ഓക്കെ ഓക്കെ, ശീലായി
ഇരുപത് വയസുമുതൽ പൈസ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതാ
ആഹ് അതേല്ലേ?
നിങ്ങളുടെ പ്രായത്തില് പഠിക്കുമ്പോ ഞാന് ഏഹ് പൈതൃ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നില്ലേ പ്പോ ഒരു കയ്യിനും കാലിനും വയ്യാത്തൊരു കുട്ടികൾക്ക് പഠി ഠിപ്പിക്കാൻ പോയിരുന്നു അവിടെ വല്ലിയോരു ഒരു ഏഹ് ഓർഫനേജ് പോലുണ്ടായിരുന്നു ആവ് ആ കുട്ടികൾക്കും നമ്മള് കോളേ ജിന്റെ ടൈമ് നാല്മണിക്ക് ശേഷം ഏഴ് മണിവരെ അതുപോലെ രാവിലെ ഏഴ് ഏഴര എഴേ മുക്കാലിന് പോയി കഴിഞ്ഞാ കോളേജില് പ ത്ത് മണിക്ക് കേറണ്ടേ ഗവൺമെന്റ് കോളേജല്ലേ അപ്പൊ ആഹ് അതില് പഠിപ്പിക്കാൻ പോയാരുന്നു അപ്പോ അന്നെൻ്റെ പഠിപ്പിൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ എനക്കങ്ങനെ കിട്ടും.
ആഹ്
ഉം ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പക്ഷെ തീ ആഹ് ആഹ് നമ്മുടെ സാഹചര്യം അങ്ങെനെയായിരുന്നു അ അവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞാ വെഴിക്കാത്ത കുട്ടികളൊക്കെ കണ്ണോണ്ട് വയ്യാ കൈ കൊണ്ട് വയ്യാ കാല് കൊണ്ട് വയ്യ. അങ്ങനെയുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്കത് കാണുമ്പോഴും ഭയങ്കര
ഓഹ് അതെ
ഉം
ഞാനിപ്പം പഠിക്കുന്ന കോഴ്സ് ബന്ധപ്പെട്ടിട്ടു ഇതുപോലത്തുള്ള മക്കളാ.
ഉം.
പ്പം കാണുമ്പോരു മാതിരി നമ്മുക്കൊരു സങ്കടാവും.
അതെയതെ അതെ
ഉം
എന്നാ പിന്നെ വിളിക്ക്
ഓക്കെ ഓക്കെ ശരി എന്നാ
ഉം ഉം